ഇ
ആഹ ഇവിടെ കിടന്ന
ഇല്ല കെടുന്നിട്ടൊന്നുംല്ല. കേഴുന്നിട്ടല്ല ഇനി ഉണ്ട് ടൈമ്. ഉത്തര
ആ ആ പിന്നെങ്ങെന്തെങ്കിലും കോയി അങ്ങനെ എന്തെിലുമൊക്കെ വളർ
ആ അതൊന്നുംല്ല കോയി ഒക്കെണ്ടേന് അത് ഈ പഞ്ചായത്തിന്ന് കിട്ടിയ കോയി ഒക്കെണ്ടേന് ക്ക ഇവടെ നായ്ക്കള ശല്യം നല്ലണ്ടേ നമ്മള ഈ ഉച്ച ടൈമിലൊക്കെ നമ്മള് ഒന്ന് കെടുക്കുണ ടൈമിലൊക്കെ വന്നകാണ്ട് അങ്ങനോക്കെ എത്രെണ്ണത്തിനേ വല്യേ ഇതൊക്കെ പിടിച്ചൊണ്ട് വാ. പിന്നെ അയിന്റെ ശേഷം അത് വളർത്തണേ ഇഷ്ടല്ല. നമ്മ അത്രവരേ നോക്കിട്ട് ആ അത്ര വരേം നോക്കിട്ട് ഉം ഉച്ചക്കൊക്കെ നമ്മള ഒന്ന ഇങ്ങട്ട് ആ് ഉച്ചക്കെ നമ്മളൊന്ന് ഒന്ന്ങ്ങട്ട് അകത്തക്ക് കടക്കുമ്പോ കണാ ടൈമണ്ടല്ലോ ആ നേരം വരും. ന്നിട്ട് അങ്ങനെ കൊണ്ടയി. ആ അങ്ങനെ ഒക്ക അങ്ങനെ പോയിൻറേഷം പിന്ന എന്താ അങ്ങനെ വടേ ഇഷ്ടല്യാ പിന്നെ ഇപ്പ ഇവിടെ ആടുണ്ടായിനീ. ഇവര ഹസ്ബൻഡ്ങ്ങനെ ഇവരെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ആടിനെ ഉമ്മ അങ്ങനെ വാങ്ങ്യ ഒരുരാടുണ്ടായിരുന്നു ഇവരെ. ഉമ്മ പെട്ടെന്ന നേര മരിച്ചും ചെയ്തു പിന്നെ ഹസ്ബൻറ് ലാഭം ന്നെ കൊണ്ട് നോക്കാൻ കയ്യൂല. അപ്പോ ഞാൻ കൊടുത്തോളിൻ അന്ന് മോനെ ചെറുതും ആണേ ഇപ്പ അത് പറഞ്ഞാ പോരാങ്ങനെ കൊണ്ടടന്ന് നോക്കാനും ഇതിനും ക്കത് വേണം. ഹസ്ബൻഡ് ഹസ്ബൻഡ് രാവിലെ തന്നെ ആ ആ അത്. ഉം അപ്പോ പറയാ വളർത്ത്യാ നല്ലതാണ്. അങ്ങനെങ്ങനെ നമ്മക്ക് നോക്കാൻ കയ്യണ്ടേ? എനിക്ക് ആടിനെ പൊതുവേ ഇഷ്ട ഇല്ലാത്താണ്
ആ ഹാ
ആട്ങ്ങനെ തീരെ ഇഷ്ടല്ല്യ. പിന്നെ അങ്ങനെ കൊടുത്തു ഇപ്പ ഒന്നൂല്ല്യാപ്പം. കോയിനെ ന്റെ മക്കള്ങ്ങനെ പറയും കോയിനെങ്ങനെ വളർത്തല്ലേ? അങ്ങനെയൊക്കെ പറയും. കോഴിക്കൂട് ഇതൊക്കെണ്ട്. നാടൻ കോയികൂടാ കിട്ടണം അതാകുമ്പോ പിന്നെ വല്യതൊന്നുമില്ല മറ്റയാളൊക്കെ ഒരു തരാണ്ങ്ങനെ
ഉം
ഇങ്ങക്ക് ഇണ്ടോ അങ്ങനെ ആടും കോഴിക്കളൊക്കെങ്ങനെ?
ഞങ്ങക്കും പറഞ്ഞപോലെതന്നെ കോയ്ക്കളും കോയ്ക്കൂടൊക്കെ ഇണ്ടായിനു. വിടെ ഈ നായ് ശല്യം കൊണ്ടേ ഒക്കെത്തിനീം, നായ്ക്കള് മാ ത്രല്ല ചെറിയ കുട്ടിളാവുമ്പോങ്ങനെ പൂച്ചാള് തിന്നാ
ആ ആ
ഉം വല്യൊരു ഒര് രണ്ട് മൂന്ന് പൂച്ചണ്ട് ഇവിടെ, അവിറ്റാ കുട്ടിയാളെ ഫുള്ള് കൊണ്ടായി തിന്നാ
ആ വല്യ കൂടാണ്. ഈ വല്യ കമ്പീന്റെക്കെ കൂടാണ്. അയില് ഇട്ട്കാണ്ട് വളർത്തണം അങ്ങനത്തെ ക്കൊണ്ടല്ലോ അങ്ങനൊക്കെ ആവുമ്പോപിന്നെ കൊയപ്പില്യ. ആ അങ്ങനൊക്കെ വേണം. ക്കണ്ടാവും. അയ്നായിട്ട് നോക്കി നിന്നാലൊക്കെ നല്ല ചേര്ക്ക് നോക്കി ക്ക്യാലൊക്കെണ്ടാവും ചെയ്യും നല്ലം കോയ്ക്കളൊക്കെ. നമ്മക്ക് ഇവടെ മക്കളെ തന്നെ നോക്കാൻ നേരല്യാ പിന്നെല്ലേ കോഴിന്റെപ്പ ങ്ങളെ വീട്ടക്കന്നും പോവലില്ലേ ങ്ങള്?
ആ പെരുന്നാക്ക് പോയതയ്നു. ഇപ്പ അയ്നെ പണ്ടത്തെ പോലന്നല്ല എന്താപ്പാ സമയൊക്കെ കജ്ണ്. നേരം വെള്ക്ക്ണ് അന്തിയാവ്‌ണ് പിന്നെ പെട്ടെന്ന് പെട്ടന്ന് സമയം കഴിയ ആഴ്ചെളൊക്കെ, ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ആഹ്
ദിവസങ്ങളൊക്കെ എന്ത് എളുപ്പറിയോ ചിലപ്പോ വെള്ളിയാഴ്ച യാല് എന്ത് എളുപ്പാ പിറ്റത്തെ വെള്ളാഴ്ച്ച ആയി അറിയോ പിന്നെപ്പഹ് ന്താ എല്ലാരും എന്ത് പണി കഴിഞ്ഞാ ഈ ഫോണില്ലേ അയ്മ്മൽ അങ്ങട് കേറിയിരിക്കും അതൊക്കെ ക്കെന്നല്ലേ വേറെ ഒന്നിനും ആർക്കോ ഒന്നിനും ടൈമില്ലല്ലോ
ഉം അയ്ന് ഫോണില് തോണ്ടിയ തന്നെ സമയം പോണത് അറിയില്ലല്ലോ
ആഹ് ഞാനൊന്ന് രാവിലെ ഫോണെന്നെ എടുക്കലില്ല അതൊക്കെ അവിടെ സൈലന്റ് ആക്കികാണ്ട് ആണ്ട് കിച്ചൺക്ക് വന്നിട്ട് ന്റെ എല്ലാ പണീം കഴിഞ് എടക്ക് വന്നോക്യോക്കും ആരെലും ഇതിക്ക് വിൾച്ച് ണൊ മെസ്സേജ് ഇട്ട് പക്ഷെ അതിനൊന്നും റിപ്ലൈ കൊടുകാതെ അങ്ങനെ പോകും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടെ ഞാൻ ഫോണ് എടുക്കലന്നെ. അഥവാ എടുത്താ പിന്നെ ഞമ്മളയിന്റെ വേക്കിലായി അങ്ങനെ
ഉം ഒന്ന് സമയം നോക്കാൻ വേണ്ടി എടുത്താ മതി പിന്നെ അയിത്തെ റീൽസും കണ്ടൊക്കെ അങ്ങനെ
ആഹ് അതന്നെ സമയം നോക്കാൻ വേണ്ടിട്ത്താ തന്നെ നമ്മള ഇങ്ങനെ കാണും ഏ ഫോണ് കഴിയ്ണ, മക്കൾക്ക് അങ്ങനെ ഫോൺ കൊടുക്കലില്ല, മോൻക്കൊന്നും ചെറുത്തിനൊന്നും ആർക്കും ഫോൺ കൊടുക്കൂല്ല ഓരോ സ്കൂൾത്തെന്തേം കാര്യത്തിന് അപ്പൊ ന്ന് നോക്കിയാണ്ട് അത് അപ്പ തന്നെ ഇങ്ങട്ട് വാങ്ങും
ആഹ്
കൊടുത്താ പിന്നെങ്ങനെ ചോയിച്ചോണ്ട് ക്കോ
അത് ശരിയാ ഇവിടെയൊക്കെ എന്തിനും ഫോൺ വേണം
ആഹ് ആ ഇവിടെ ഈ ഇന്റെ ഹസ്ബന്റിന്റെ ഫോണ ആണത് അത് ഇവല് ഇടുക്കലന്നെ ഉച്ചക്കൊ ക്കെ വര്ന ടൈമില് അഹ് അപ്പൊ ആ നേരൊക്ക ഇവരത് എങ്ങനെയെലും ഒപ്പിച്ചങ്ങനെ കാണും ഞാന് കൊടുക്കലന്നല്ല ഇത് കൊടുത്താ പിന്നെ ഇവ ഓരോന്ന് പറഞ്ഞ്കാണ്ട് എപ്പളും പിന്നെ അതിന് അയിമ്മലിരിക്കും വിചാരിച്ചിട്ട് ഞാന് ആർക്കും വലിയ മക്കൾക്കായാലും ഓൽ ക്കൊന്നും കൊടുക്കല്ല ഒക്കെ പറയും എല്ലാരെ ഇപ്പാരും കൊടു ക്കും ഇങ്ങള് മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ ആ ഞാൻ മാത്രേ ഉള്ളൂ ഇങ്ങനെ പറീം ഞ്ഞാൻ
ഹേ
ഓര്ക്ക് ഇപ്പൊ ഫോണിൽ പൈസ കൈഞാൽ ല്യ ഒന്നും അയ്ന് കുഴപ്പില്ല ഓൽക്ക് ഇപ്പൊ കിട്ടാത്തോണ്ടേ അയ്ല് പൈസ ഇണ്ടെങ്കിലും കൊഴ
ആഹ്
ഉം അങ്ങനെണ്
ഏഹ് അങ്ങനെ ചേലാക്കാതെ അത്രിം നല്ലത് ഇവിടെ ൻ ചേലായി പോയി ഇഞ്പ്പത് മാ
ഊം എല്ലാരും അതന്നെ പറഞ്ഞത് എല്ലേ മക്കളും അങ്ങൻ ന്നെ ആരു അല്ല എല്ലാരും അങ്ങനെ തന്നെല്ല എന്ത് കാര്യത്തിനും ഒന്ന് ഫുഡ്‌ കഴിക്കണങ്കിലന്നെ ഈ ഫോണാണം ഇവടെക്കെ ടി വി ഇട്ട് കൊടുക്കും. ടി വി ല് കാർട്ടൂൺ കണ്ടിരുന്നാണ്ടേ അങ്ങനെ ഫുഡ് കയിക്കലേ ഫോൺ കൊടുക്കൂല അത് അതാണ്ട് ഇട്ട് കൊട്ത്ത്ട്ട് അയ്മല് ഇരുത്തിക്കണ്ട് അങ്ങനെ തിന്നും
ഇവൽക്ക് ടീവീ ഇട്ടു കൊടുത്താലും കയ്യില് ഫോൺ വേണം
ആഹ് ഇവിടെപ്പൊ ഇനിന്റെതല്ല കൊടുക്കാൻഉള്ളെ ഞാൻ കൊടു ക്കൂല പിന്നെ ഇക്ക വരണെങ്കിലൊക്കെ ആ ടൈമിനൊക്കെ അല്ലേ വരുള്ളൂ ഇന്നാലും ഇക്ക എവിടെയെങ്കിലും ഒളിപ്പിച്ചാല് അപ്പൊ ഇന്റെ ഫോണ്ന്ന് പോയിക്കാണ്ട് ഒന്നു വിളിപ്പിച്ചിട്ടേ അപ്പൊ ബില്ലടിക്കുവല്ലോ അപ്പൊ പോയി എടുക്കു ഓൻ. വര്ന ടൈമെ ക്ക ബാത്റൂം ഒന്ന് കുളിച്ചൊക്കെ വര്ന ടൈമിൽ ആ ഫോൺ അവിടെ നിലത്തിട്ട് കാണ്ട് കട്ടിന്റെ ടേലൊക്കെ ഒളിക്കോല് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ പേടിയാണ് ഇടുക്കണതു അല്ലേ നെറ്റ് ഓഫ് ആക്കിയാണ്ട് കൊറച്ചേരം എന്തേലൊക്കെ കേറ്റ്യേച്ചത്ണ്ട് അത് കാണ
ആഹ്
എന്നും പരാതിയാ മക്കക്ക് എല്ലാരമ്മാരും കൊടുക്കും ഓരൊക്കെ എന്തൊക്കെ അയ്ല് ഫ്രണ്ട്സിന്റെ ഗ്രൂ പ്പ് എല്ലേതുണ്ട് ഇങ്ങളന്നെ തരാത്തൊള്ളു
ഉം ഉം
അങ്ങനെയൊക്കെ പറ നിങ്ങള് നിങ്ങളെ വീട്ടക്ക് ആ പെരുന്നാക്കിലാ പോയത് ഞാനും അതേപോലെ പെരുന്നാൾ ക്ക് പോയതാണ് ഇപ്പ എപ്പ എന്റെ വീട്ടക്കൊക്കെ പോകണമെങ്കിൽ നാന്നൂറ് നാന്നൂറ്റി അമ്പൂക്കൊക്കെ റുപിവേണം
കുറെേ ദൂര
ഉം കൊറച്ച ദൂരംണ്ട് വണ്ടി വിളിക്കയാണെങ്കില് പിന്നെ ബസ്സാണെങ്കിലും രണ്ട് മൂന്ന് ബസ്സൊക്കെ ഇങ്ങനെ എറങ്ങി കയറണം നേരിട്ട് നേരിട്ട് ബസ് ഒന്നുമില്ല ഇപ്പോ പിന്നെ പെരുന്നാക്ക് അങ്ങനെ പോകും അങ്ങനെ ലീവ്ണ്ടാവുമ്പോ അങ്ങനെ പോ അല്ലെക്കിൽ ഇവ ട്യൂഷന കാര്യൊക്കെള്ളുതുണ്ട് ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഒരാക്ക് ഉണ്ടാവും അ വേറെ പിന്നെ ഒറ്റക്കെ ആക്കിട്ട് പോവലില്ല പിന്നെ ഇപ്പല്ല ഉമ്മമാത്രേ ഉള്ളൂ അപ്പ ഇങ്ങനെ വിളിച്ചച്ച് കാര്യങ്ങളൊക്കെ അറി ഇങ്ങനെ
ആഹ് അതാണ് അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്കൊക്കെ പോയി
ആഹ് ഇടക്കടക്ക് പോയിട്ട ഉ ഇവിടന്ന് അങ്ങട്ടെത്തുമ്പോ തന്നെ ചിലപ്പം ളുഹർ ബാങ്ക് കൊടു നമ്മളെ വീട്ട ഇവരൊക്കെ സ്കൂൾക്ക് പറഞ്ഞഅയച്ചിട്ട് ക്ക ആക്കിട്ടാണ്ടല്ലോ പോവാനെ പിന്നെ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോ പോല സ്കൂളിൽവീട്ട് മുന്നേും തിരിച്ചുവരട്ടെ
ആഹ്
അങ്ങനെക്കെ പോവന്നു ആ
ഉം
പിന്നെന്ത
വേറെന്താ ഫുഡക്കലേ കഴിഞ്ഞാ
ഉം നിങ്ങ ഇങ്ങനെ കൊറെേ നേരം അങ്ങനെ കെടക്കേക്കും ഉറങ്ങാതെ ഫോൺമേ
ആ ഫോൺമേതോണ്ടി നടക്കും
ഞാന് അതേപോലെ രാത്രിയാണ് ഫോണ് മേൽ അങ്ങനെ ഇരിക്കല് ഇക്ക വന്ന് ഇങ്ങനെ ചീത്ത പറയും ഞാൻ പകൽ വല്ലതെ ഇരിക്കുവല്ലേ ഉബയ്ദിൻ്റെ കുട്ടികളെ ഒപ്പം ഇരി നിൽക്കണ്ട ഓല് പറയണ അപ്പം ഇങ്ങനെ ഇട്ടു കൊടുക്കേണ്ടി വരും അപ്പൊ പിന്നെ അപ്പ ഒന്നും ഫോൺ എടുക്കൂല്ല അത്രങ്ങന കുറച്ച വൈകുന്നേരം പന്ത്രണ്ടണിയഴുള്ളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും അെ ചീത്തറ ഏത് നേരം ഫോണാണ് ഒരു വരുമ്പോഴും ക്കറി ഇത് കാണില്ലേ നമ്മളപ്പോൊ ഏത് നേരം ഇതുല ഇടുക്കണം മാതിരിരെ മനസിലായിട്ടോ പോര് വരുന്ന ടൈമിലല്ലേ എടുക്കുക അങ്ങനെ ചെയ്ത പറിയ എപ്പോളും കിടുപ്പൻ തന്നെ പറയും നമ്മളിപ്പോ പണി എഴിക്കാണ്ടന്ന് കെടുക്കേക്കരാം ഉ നല്ലക്ക
ഉം വീട് ഏർ ഇറന്തക്ക
വേറെപ്പ എന്താ ഇങ്ങനും
എല്ലാരും സ്കൂൾ അന്നെനണ് മക്കളൊക്കെ
അല്ല പല പല സ്കൂളല്ല എൽ പി ഒരു ഭാഗത്ത് യു പി ഒരു വേറെ ഭാഗം പിന്നെ ഹൈസ് സ്കൂള വരക്കെ
ആഹ ഹയർ സെക്കൻഡറി ഉണ്ട്ല്ലേ നാല നാലല്ലേ
നാ നല്ലാണ് ഇപ്പൊ മോന് പഠിക്കണ പ്ലസ് ടുവിനുള്ള ആണ്ടീ തന്നെയാണ് മോക്കും അഡ്മിഷൻ കിട്ടുന്നത് ഓൾ അവിടെ കൊണ്ട് കഴിഞ്ഞ നാളെ ചെർക്കണം അഡ്മിഷൻ എടുക്കണം താൽക്കാലിക ചേർത്തി പോന്നതിന് നാലു വട്ടവും ആ ഒരു സ്കൂൾക്ക് തന്നെ വന്നത്
ആഹ
അവക്ക് വിചാരിച്ച കൊമേഴ്സിന് ഇതുവരെയൊക്കെ കിട്ടീട്ട അവക്ക് സയൻസ വേണം അപ്പൊ സയൻസ്പ്പ ഇത്തിൽ സയൻസ് സിറ്റീ അപ്പൊ ഞ ഇവിടെ കൊണ്ടുപ പോയി ചേർത്തന്ത ഒരു പണിറ മീറ്റിങ് ആപ്പ പ്ലസ് വൺ ഒക്കെ ഓള
ഉം
ഇത് മീറ്റിങ്ങും കാര്യംണ്ടാവുമ്പോള അങ്ങനെ നടക്കണോ ഓരോത്തത് കഴിഞ്ഞ ഓോരുത്ത
ഉം അക്കാ അടുത്തർ തന്നെയാണ അതോ ദൂരത്ത
ഉ കൊറച്ച പത്ര പോണം എൽ പി യുപ ഒക്കെ അടുത്ത് തന്നെയാണ് പിന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ കുറച്ച് കിട്ടുന്നു വിട്ടല്ലേ നമ്മള് ബസ്സൊക്കെ കേറിീട്ട് അങ്ങനെ പോവാണ്
ഉം
ആഹ
മീറ്റിങ്ങൾ ഇപ്പോ ഓരോ പരീക്ഷ കഴിഞ്ഞാലും ഉണ്ടാവല്ലോ
ഉം ഇപ്പൊ എന്താ പറയാപ്പ പരി തൊടന്ന പാടന്നെ എന്തൊക്കോ ഒരു സമ്മ ക്ലാസ് വെച്ച് നടത്തിയ പോല തന്നെ ഒരു മീറ്റിംഗ്
ആഹ വക്കുംണ്ടായിനു ഞാൻ പോയി
ആഹ ആഹ ഞാന് ചെറിയയിറ്റങ്ങൾക്കൊക്കെ ഇങ്ങനെ പോയി മോറന്നന്നെ പോയിട്ടില്ല മോൻന്റെ തനെ പ പത്ത് മണിക്കാണ് പത്ത മണി കൃത്യം തുടങ്ങും ആ പത്തുമ മണിൻ്ന്റെ ചെറുതിനെ ഇവിടുന്ന് പറഞ്ഞേക്കാതെ ഒരു വൈ പോവാൻ പറ്റില്ല ഓനെ പോ കണ്ട കണ്ടല പിെ അന്ന് സ്കൂൾക്കും പോില്ല കൈ്മ ഒന്നും പോകാന ഇവിടുന്ന് പോയിട്ടില്ല അധിക വലിയ ക്ലാസ് വരത ക അധിക ഈ പത്ത മണിക്ക്ക്കണാണ് നമുക്ക് ആ ടൈമിനങ്ങോട്ട് ആയി കിട്ടൂല
ആഹ
ആല്ല മാവിന ശരി ആഹ ശരി
ഉം ശരി
ആഹ